ആഹ് ഹലോ എന്തൊക്കെ വർത്താനം
നല്ല താനം ഇന്നെ ഞാൻ വിളിച്ചായിരുന്നല്ലോ രാവിലെ തിരക്കിലെ ന്നോ വിൾചെന്നുന്നെ
ആഹ് ഞാൻന്ന ഇ ഇല്ലേ ഞാൻ അറിഞ്ഞിട്ടില്ല അതെ ഞാൻ ഫോണ് ഇപ്പെഴാണ് നമ്പർ കാണത് അതേ ഇപ്പോ വിളിച്ചത്
ആഹ് ഞാൻ വെർതെ വിളിച്ചതായിര്ന്നു വർത്താനം തന്നെ അമ്മങ്ങനെ പറഞ്ഞിട്ട്ണ്ടായിര്ന്നില്ലേ വീട് പണിനെ കുറിച്ചൊക്കെ അപ്പൊ ഞാൻ കൊർച്ച് തെര്ക്കിലേഞ്ഞി
ആഹ് അതെവ്ടെ എത്തി കഴിഞ്ഞോ വീട് പണി കഴിഞ്ഞിക്ക്ണോ ഏതുവരെ എത്തിക്ക്ണ്.
ആഹ് വീട്പണി വാർപ്പൊക്ക കയ്ഞ്ഞു അ തേപ്പും എല്ലാം കഴിഞ് ആഹ് ഫിറ്റിങ്സും ബാത് റ്റിങ്സും ഒക്കെ കയ്ഞ്ഞു ഞ്ഞി ടൈല്ടാനൊള്ളൂ
തന്നെലേ ആഹ് പ്പട്ത്ത്ഞ്ഞി വീടിര്ക്കലും ണ്ടാവുംല്ലേ
ആഹ് ണ്ടാവും
ഞങ്ങള്ങ്ങനെ വീട് വെക്കാനിങ്ങനെ പ്ലാനിട്നിണ്ട് അപ്പങ്ങനയ് എങ്ങനെ ക്കേണ് ങ്ങള് ചെയ്തീര്ന്നത് ന്നൊക്കൊന്ന് അറിയാവാണ്ടീറ്റേയ് നമുക്കിങ്ങനെ ഓരോ വീടാളാണുമ്പൊ ആ അതേപോലെ ചെയ് ചെയ്യാന്നൊക്കെങ്ങനെ തോന്നല്ലോ പ്പൊക്കെ പുത്യെ പുത്യേ മോഡല് ളല്ലേ ദവസ്ംന്നറയണ മാരി മാറി മാറി വരല്ലേ എല്ലാതും അ
ഏഞ്ഞിലെ അതാ ഞാൻ പിന്നെ തിരിച്ച് വിളിക്കാ പർന്നെ
തന്നെ ആഹ് പിന്നെ എത്ര റൂമാണ്ങ്ങ
നമ്മള് മൂന്ന് റൂമ് മൂ താഴെ മേ മോളിലോട്ട്ട്ത്തിട്ടില്ല താഴെ മൂന്ന് റൂമ് ഉം ഉം പിന്നെ ഹാളും ര ആഹ് അത് പിന്നീട്ട്ക്കാ താഴെ അയ് പിന്നെ രണ്ട് ഹോള് ഡൈനിങ് ഹോളും
ആഹ് ആഹ് എഞ്ചിനീയറൊക്കെങ്ങനെ നല്ലതാണോ
ആഹ് ആഹ് നല്ല എഞ്ചിനീയറാണ് മോഡലും കാര്യങ്ങളും പിന്നെ അവര് പ്ലാ വര്ച്ച പ്ലാനില് നമ്മ പ്പമ്മക്കിഷ്ടള്ള നമ്മളെ രു മനസ്സിലൊരു പ്ലാനിങ് ണ്ടാവോലോ ആഹ് അത അ പിന്നെ നമ്മുടെ സ്ഥല തിന്റെ കെടപ്പു അൻസര്ച്ചാണ് നമ്മളാഗ്രഹം പോലെ വര്ണം എന്നുല്ല എ ആഹ് അങ്ങനൊക്കെണ്ട് ആഹ് ന്നാലും ഏകദേശം നമ്മളൊരു പ്ലാന് പർഞ്ഞു കൊട്- ക്ക അപ്പവരയ്നൻസര്ച്ച് വരച്ച് തരും
മ്മ്ഹ് നിങ്ങൾതെങ്ങനെ നെരപ്പറ്റ്ള്ളെ സ്ഥലേന്നു അതോ പിന്നെ മണ്ണ് ഫില്ലിയ്യണ്ടെ കാര്യണ്ടായിര്ന്നൊ
ആഹ് മണ്ണെട് ക്കണ്ടെ കാര്യണ്ടായിര്ന്നു ഒരു ക ഉയരത്തിലായിരുന്നു അപ്പൊ ജെസിബിം ആഹ് ഒരുപാട് മണ്ണ് കൊണ്ടോയി
ആഹ് അങ്ങനെക്കാകുമ്പോ കൊറെ ചെലവും കൂടുംലേ അങ്ങനെ
ആഹ് അല്ല മണ്ണ്ട്ക്കാന് നമു ക്കങ്ങനറീല കാരണവര് മണ്ണ് കൊണ്ടോകല്ലേ ജെസിബി ന്റെ നമുക്കവര് ക്യാഷ് തര്ണ ഒരു ലോഡ് മണ്ണിനവര് വിൽക്ക്ണത് അവരൊരു ലോഡ് മൺ ണ്ണ് ആയിരം രൂപ ആയിരത്തിര്ന്നൂറ് രൂപൊക്കേണ് അവര് കൊടുക്ക പക്ഷെ നമ കൊന്നും കിട്ടൂല ആഹ് നമ്മൾക്കൊന്നറിയണ്ട ശെ ആഹ് ഇല്ലല്ല അഒന്നും വേണ്ട കാരണം എന്താണവര് ഇ ജെസിബിയൊക്കെ വർക്കെയ്യണെങ്കി നല്ല പൈസ തല്ലേ അതോണ്ട് നമുക്കതറിയണ്ട നമ്മുക്ക് മണ്ണ് പോവലായി അവർക്ക്ത് നല്ല
തന്നെ ആഹ് അപ്പവര് വന്ന് ഇങ്ങനെ ജെസിബിന്റെ ഇതിനൊക്കെ മണിക്കൂറിന പൈസാന്ന് കേട്ട് ട്ടുക്കുണു പ്പ ഇങ്ങനെ മണ്ണ് ഇട്ക്കാൻ പറയണീന് പൈസ കൊടുക്കണ്ടാ അവര്
പക്ഷെ അവര് നമ്മ എത്രയോ നൂറ് നൂറ്റിരുപത് ലോടൊക്കെ കൊണ്ടോയിട്ടുണ്ട് നമ്മളെ പറമ്പ്ന്ന്
ആഹ് അപ്പൊ പിന്നെ അവർക്ക് ലാഭായിര്ക്കും അവർക്ക് കൂലിന്റെ കാര്യണ്ടാവൂല അതാണ്
പിന്നെ അവര് അത് ന ആയിരം രൂപക്കാ ആയിര്ത്തിര്ന്നൂറ് രൂപന്റെ ഒരു പിക്കപ്പ് ലോ റി മണ്ണാവര് പിക്കപ്പ് മണ്ണ് തട്ടാന് അവര് ഒരു വീട് വാട ആ വീടാളിക്ക്‌ മണ്ണാവശ്യള്ള വീടാള് ണ്ടാവോല്ലോ നമുക്ക് മണ്ണ്വിട്ന്ന് കൊണ്ടു പോവണം
ആഹ് ഞമ്മക്കതങ്ങട്ട് ഒഴിവായി കിട്ടും വാണം അവര്ക്ക് മണ്ണ് ഉം ചെലോര്ക്ക് മണ്ണ് വേ ണ്ടേരോലോ നെകത്തെണ്ടേരോലോ ആഹ് ആഹ് പിന്നെ ചെലെതൊക്കെ തറയി ക്ക മണ്ണ് പിന്നെ ഫില്ലാവാതെ വരുമ്പോഴൊക്കെ
ആഹ് അപ്പൊ പിന്നെ അന്ന് നമ്മളോട് പറഞ്ഞത് നമുക്ക് ഒരു ലോഡിന് എത്ര തരാന്നൊക്കെ ആയിരുന്നു പക്ഷെ അത്രയും ലോഡ് കൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് എണ്ണായിരം രൂപട്ട ഇങ്ങട് കിട്ടിയത് തോന്നന്ന് അതൊന്നും അല്ല ആഹ് പറഞ്ഞ കണക്ക് വെച്ച് നോക്കാണെങ്കൽല്ലക്കെിടെ എന്റെ കെട്ടഽൻ ത് വാങ്ങിന്നല്ലാത പിന്നെ അത് ചോയ്ക്ക ആഹ് ചോയ്ക്ക തരുമ്പോ തരണ വാങ്ങാന്നല്ലാതെ ഇതിനെ ചോയ്ക്കാനൊന്നും പോയിട്ടില്ല
ആഹ്
അപ്പൊ അങ്ങനെ കൊറച്ചന്തൊക്കെ കൊടുത്തിട്ടുണ്ട്
ആഹ് ആഹ് തേപ്പൊക്കെ കഴിഞ്ഞോ
ആഹ് തേപ്പ് കഴിഞ്ഞു പിന്നെ ഇനിപ്പ ഇതുണ്ട് വെള്ള അടിക്ക ആഹ് കരാറ് തേപ്പ് വരെ കരാറ്
ആഹ് അപ്പ പിന്നെ നമ്മളന്ന് അറിയേണ്ട ഇങളെങ്ങങ്ങനെ സാധങ്ങൾ മേടിച്ചട്ട് ഇട്ട് അവര് പണി പണിക്കൂലി കൊടുക്കുകയ ചെയ്ത അതോ
ഉം മൊത്തം അവര് സാധനമ ഒക്കെ മേടിച്ചിട്ടല്ലോ
അപ്പൊ അങ്ങനെ ആകുമ്പോഴേ അങ്ങനെ ആഹ് നമ്മളൊന്നും അറിയണ്ട പക്ഷെ നമുക്ക് അങ്ങനെ ഫുള്ളായിട്ട് അവർക്ക് ക്കുമ്പോ പിന്നെ സാധനങ്ങളൊക്കെ അവര് നല്ലതന്നെ എടുക്ക
ആഹ് അതൊക്കെ നമ്മള് കാണുന്നില്ലേ സിമെന്റ് എടുക്കണ്തും നമ്മളും കണം നമ്മള് ഫുള്ളായിട്ട് അവർക്ക് അങ്ങനെ കൊടുക്കരുത് നമ്മള
ആഹ് മറ്റേത് എന്താ പറയാ ഇപ്പൊ ഇങ്ങനെ ഒന്നായിട്ട് കൊടുക്കണോരൊക്കെ ഉണ്ടല്ലോ അപ്പ ഇങ്ങനെ പറയുന്നത് കേട്ട്ക്കുന്നു ഇപ്പോൾ ഒക്കൻ കഴിയ്മ്പോ നല്ല ഫിനിഷിംഗ ആക്കണം പിന്നെ ഒരു ഒന്ന് രണ്ടു മാസം കഴിയുമ്പോ അങ്ങനെ അവിടെ ചോർച്ച ഇവിടെ ചോർച്ചൊക്കെങ്ങെ പറയണ് കെട്ടക്കണേ ചെറിയ ചെ ചെ ഫ്ലാറ്റ് കുട്ടികളൊക്കെ കണ്ടിട്ടില്ലേ അവര് പിന്നെ കരാറായിങ്ങാണ്ട് അവിടത്തെ നല്ല പൈസ വാങ്ങിയിട്ടും ഉണ്ടാകും പിന്നെ അവര് സാധനങ്ങളിൽ പിശു കാണിച്ചിട്ട് അവരാ പൈസ എടുത്ത വച്ചിട്ട് ആഹ് നോക്കണ്ടി വരും ആഹ് ചിലപ്പോ
നമ്മള ഈ കമ്പിയ കമ്പി എടുക്കണുന്നത് സിമെന്റ് എടു ക്കെ നമ്മള് പറയണം ഈ കമ്പനി എടുക്കണം ആഹ് അതെ അതെ ആഹ് അതൊക്കെ പറയുമ്പോ നമ്മൾ കരാർ എഴുതുമ്പാ തന്നെ അതൊക്കെ എഴുതണേ
ആഹ് ആഹ് അതാണ് നമ്മള് നിന്ന് ഒപ്പം നിന്നിട്ടില്ലെങ്കിൽ അവര് അത് നമ്മളെ പറ്റിക്കും
നിന്നാ മാത്രം പോരാ പിന്നെ സൈറ്റില് നമ്മള ആഹ് എഴുതിയ മാത്രം പോര കരാറില് നമ്മൾ സൈറ്റി എപ്പോഴും ചെല്ലണം നോക്കണം ആഹ് നമുക്ക് കൊറച്ച് കാലത്തിന് റസ്റ്റ് ഉണ്ടാവില്ല ആ അതെ ഞമ്മള് ആഹ് ഞാൻ വാട ഇപ്പ വീട് പ ആഹ് അല്ല വാടകക്കാണ് നിക്കണേ വീട് പണിയ അപ്പൊ
തന്നെ ആഹ് ആഹ് ആഹ്
അപ്പൊ പിന്നെ എളുപ്പമാണ് വന്ന് നോക്കാൻ അടുത്ത് തന്നെ വീടിന്റെറ അടുത്ത് തന്നെ പിന്നെ നമ്മള് കൊറച്ച് നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും ഈ വീട് പണി കഴിയണ വരെ ആ രണ്ട് വീടും അവിടെയും മ ഭക്ഷണം ഉണ്ടാക്കണം ആ ഇവിടെ മാനേജ് ചെയ്യണം ആഹ് അതെ കുറച്ച് ബുദ്ദിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും നമുക്ക് ഒരു വീടായി കഴിഞ്ഞാൽ പിന്നെ ഉഷാറായില്ലേ നമ്മള് വീട്ടിലിനിക്കാൻ അഹ് സമാ നായി വീട്ടിലിരിക്ക നമ്മളെ വീട്ടിലിരിക്കാലോ
ല്ല എല്ലാവരു സ്വപ്നം തന്നെയാണ് ഒരു വീട് ഇനിയിപ്പോ എത്ര ചെറിയ വീടാണെന്നുണ്ടെങ്കിൽ അതൊരു സ്വപ്നം തന്നെ എല്ലാർക്കും സ്വന്തമായിട്ട ഒന്ന് വേണമെന്നുള്ളത് അവര് ചെറിയ ബഡ്ജറ്റിലൊക്കെ ചെയ്യണ്ടാവില്ല നമ്മ ഇത്ര പിന്നെ ഇത്ര പഠചത്തിൽ ചെയ്യോ എന്നക്കെ ചോദിച്ചാൽ അവരങ്ങനെ പ്ലാനൊക്കെ
ആഹ് ആഹ് ചെയ്യും നമ്മള് രണ്ട് റൂമിലോ സൈസക് അപ്പൊന്ന് കൊറച്ചാലും അവ പിന്നെ അടുക്കള എടുത്തിയില്ല
ഇല്ലെ?
ആ വർക്ക് അടുക്കളൽ ഇണ്ട് അടുക്കളണ്ട് വർക്ക്ഏരിയ ഇതില്ല അടുപ്പില്ല
അഹ് അഹ് ആഹ് ആഹ് സെപ്പറേറ്റ് ആയിട്ട് എടുക്കാനാ?
ആ പിനീടൊക്കെ നോക്കാ പിന്നെ അന്ള്ള ബട്
അഹ് അഹ് ആഹ് അപ്പൊ ഉള്ളടു ക്കളെ അടുപ്പുണ്ടാക്കാനുള്ള സ്പേസ് ഉണ്ടാവൂലല്ലേ
ഇല്ല ഇല്ല നമ്മൾ ഗ്യാസ് മാത്രം ഉള്ളൂ
ആഹ് ആഹ് ആ ചെറിയ അമ്മ തോ പിന്നെ അമ്മള് മാത്രംമാകുമ്പോന്ന് അല്ല നമുക്ക് എന്തെങ്കിലുക്കെ ഒരു പരിപാടിക്കെ ഉണ്ടാവണം പിന്നെ ഒരു രണ്ട് മൂന്ന് കല്പ്പ തൽക്കാലം പുറത്ത് വച്ചട്ട് ട്ട് അങ്ങനെ അടുപ്ണ്ടാക്കിട്ടൊക്കെ അപ്പഴ ഉള്ളല ഇപ്പൊ ആൾക്കാര് കൂടുമ്പോഴേല്ല ഇപ്പൊ പിന്നെ അങ്ങനെ വെക്കേണ്ട കാര്യള്ളു അല്ലെങ്കിൽ പിന്നെ എളുപ്പംന്ന് പറയണത് ഈ ഒരു ഗ്യാസ് വേഗം പണി കഴിയും ചെയ്യും ടൈമും ലാഭിക്കാ ഒക്കെ അതന്നെ ത് മറ്റേ മറ്റേത് വേറൊരു രസം അടുപ്പുണ്ടെങ്കിൽ അതിന്റെ രസ വേറെ അങ്ങനെ അഹ് അഹ്
അത ഇപ്പ ഉണ്ടാക്കി പിന്നീട് നോക്കാ അല്ലേ കാന്ന്ണ്ട് ആഗ്രഹൊക്കെണ്ട് ഇണ്ടാക്കണംന്ന് തന്നെ പക്ഷെ
അഹ് അഹ് അതിപ്പോ ഉള്ള അത്യാവശ്യത്തിനുള്ളത് തീർക് ക ന്നിട്ട് പിന്നെ അങ്ങനെ ചെയ്യാ പിന്നെതായ ക്ക്‌ ഒന്ന് നോക്കണ അപ്പൊ ഇങ്ങനെ ഇന്നോട് ഇങ്ങനെ ചോദിക്കാ പറഞ്ഞിരുന്നു ഇങ്ങനെ അന്വേഷി എന്റെ ഫ്രണ്ടിന്റെ തന്നെ അല്ലേ അപ്പോപോ അവരുടെ എങ്ങനെയണ്ട എചിനീയറൊക്കെ നല്ലതാണ പോയി നോക്കും ചെയ്യാ പറഞ്ഞു ഒരു ദിവസം വരണ്ട അങ്ങോട്ട് അപ്പ എന്നാല ഒന്ന് കാണും ചെയ്യാലോ അവിടെ എങ്ങനെയൊക്കെ പണിടുപ്പിക്കണത ഒന്നും അപ്പൊ അമുക്ക് ഒന്നും കൂടെ നേരിട്ട് ട്ട് കാണുമ്പോ അമക്ക് പറ്റാണെന്നെങ്കിൽ അവടെ തന്നെ ഏൽപ്പിക്കും ചെയ്യാം
ആഹ് അതെ അതെ
ടൈൽസിൻറേതൊക്കെ എവിടന്ന എടുക്ണുന്നത് എന്താ ടയൽസോ മാർബോണഐറ്റോ എന്താ എടുക്ണ്?
മാർക്കോടായിട്ടാണ് ഗ്രാനറ്റ് പ്പൊ അങ്ങനെ എല്ലാം തോന്നണപ്പൊ ആരും ഗ്രാനേറ്റ് ഇടുണുല്ല
ആഹ് ഗ്രാനേറ്റിനങ്ങനെ അറിയൊ നല്ല റേറ്റ് ആണ് വിട്ടാലൊക്കെ നല്ല അടിപൊളിയാണ്ട് അവിടെ ഇരിക്കും പിന്നെപ്പൊ എങ്ങനെയർ മാർ പോണറ്റ് ഇഷ്ടംപോലെ പിന്നെ ഡിസൈന് വരുന്ണ്ട് മോഡൽ എത്രയോ മോഡൽ പ്ല്ലന്നറിയോ അമുക്ക് ഗ്രാനൈറ്റിന്റെ അതേ ഡിസൈനില് മാർബോണ്റ്റ് മാർബിളില് വെര്ന്നുണ്ട് അതെ മാർബിളിന്റെ ഡിസൈനിൽ മാർബോണ്യ്റ്റ്ല് വെരുന്ണ്ട് അതേപോലെ ഗ്രാനൈറ്റിന്റെ ഡിസൈനിൽ വരുണ്ട് ഞാന് രോട്ടംങ്ങനെ ഷോപ്പില് പോയി നോക്കിയപ്പോഴേ കണ്ട്ന് നല്ല നല്ല രസള്ളത്ണ്ടായിരുന്നു നല്ല ഭംഗിയ്ള്ളത് നമുക്ക് അറിയൂല അത് ഗ്രാനൈ റ്റആണോ അല്ലെങ്കിൽ ഇത് മാർബിൾ ആണോ മാർബോണൈറ്റ് ആണോന്നുള്ളത് വ്യത്യാസം അമ്മ്ക്ക് അറിയില്ല പിന്നെ അതു അല്ല ഇപ്പ ഇങ്ങനെ ആദ്യൊക്കെ ടൈലസ് എന്ന് പറയുമ്പോ ചെറിയ ചെറിയേ പിന്നെ കട്ടയായിര്ന്നല്ലോ ഇപ്പൊ പിന്നെ നല്ല വലുപ്പത്തില് കിട്ടുവല്ലോ നല്ല ആഹ് നല്ല പിസയിങ്ങാണ്ട് കിട്ടുവലോ അപ്പൊ പിന്നെ ആഹ് ആഹ് ണ്ട് ണ്ട് അപ്പൊ പിന്നെ നല്ല ആഹ്
കേറി താമസിക്കാ എന്നാ വാടക കുറയലോ പിന്നെ കേഷ
അതിലേറെ നല്ലത് എന്താന്നന്ന്റിയാം നമുക്ക് പണി കഴപ്പിച്ചിട്ട് ട്ട് ഇരിക്കൻ മറ്റേത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞിട്ടുള്ള പണിയെടുക്കലുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ട് ട്ടാകാരം ഇപ്പൊ നമ്മള് ഒന്ന് ഇങ്ങട്ട് ഒരു രണ്ടു മാസം വാടക കൊടുത്താലും പിന്നെ എ കുന്നത് അന്തൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക നല്ലത് ഇങ്ങനത്തെ പണികളൊക്കെ മറ്റേ ത് പിന്നെ നമ്മളല്ല എല്ലാ സാധനങ്ങളും പിന്നെ വലിച് അങ്ങട്ട് ഇങ്ങോട്ട് ഇട്ട് പിന്നെ കൊറെ പണികലേക്കാരം നമ്മക്ക്.
ഞാൻ തീരുമാനത്തില എത്തിങ്ങ ടൈലൊക്കെ ഇട്ട് കയറാ ആലമാര ന്റെ പണി അല്ലാത്ത വർക്കുകളൊക്കെണ്ടല്ല.
ആഹ് മറ്റേ കാബോർഡ് വർക്കും അങ്ങനതൊക്കെ. പിന്നീടാക്കിയാലും വലിയ പ്രശ്നല്ല പൈസ ഉണ്ടെങ്കി ഇപ്പൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലത് തന്നെയാണ് പക്ഷേ ഇത്പ്പോ എ ഇതൊ പിന്നെ അത്യാവശ്യ അല്ലേ നിലമ്പണിയൊക്കെ പിന്നെ നമ്മക്ക് അതം കഴിഞ്ഞാൽ പിന്നെ കൊറേ ആശ്വാസം പിന്നെ കൊറെ കോറച് കഴിഞ്ഞ് ട്ട്നമ്മളെ
ആഹ് ചെയ്താ മതി അപ്പൊ വീട്ടന്നും പറഞ്ഞോ എന്ന അങ്ങനെ കേറിക്കൊ പിന്നെ അലന്മാരൊക്കെ ഇ ഇപ്പ ങ്ങ വീട്ടന്ന് അങ്ങനെയൊക്കെ ചെയ്യോ ഓരോ
ആവുമ്പന്നെ പിന്നെ മോഡൽ മാ പ്പ പിന്നെ നമുക്ക് ആ മോഡൽ നോക്കിട്ടും ചെയ്യാം ആ അതാണ് ഇജ്ജ് ഭയങ്കര മോഡലുകളല്ലേ. ഉം ഏതേത് മോഡൽ എടുക്കണ്ടന്ന് അറിയില്ല
അങ്ങനെ പറഞ്ഞ് ഉം അലമാരന്റെ വർക്ക് ഒക്കെ അവര്
ആഹ് അഹ് പിന്ന ആ ഹ്ആഹ് പിന്നെ അലമാറിൻന്റെ ഇതിൽന്നെ. പറഞ്ഞ പോലെ നമക്ക് ആ ഇതുണ്ടല്ലോ ആ വുഡിന്റെ ഒക്കെ
ആഹ്
ആഹ് അത് പിന്നെ അതേ സേമന്നെ നമുക്ക് അത് മരത്തിന്റെതാണ് തോന്നിക്കും പക്ഷെ അത് പിന്നെ കേടു വരുല നമുക്ക് ശരിക്കും നമ്മള ആഉഡിന്റെ ചെയ്യയാണെന്നുണ്ടെങ്കിൽ ആഹ് വുഡിന്റെ ചെയ്യണ്ന്ന്ണ്ടെങ്കിൽ അത് വേഗം കേടരുന്ണ്ട് ഇവിടെ വേറെ പിന്നെ ഞങ്ങള ആയാലൊക്കെത് ഇതേപോലെ നല്ല പൈസിം കൊടു തിക്ക്ണ് അത് ഒരു ഒന്നര രണ്ട് കൊല്ലം അങ്ങനെ ആയപ്പത്തിന് അത്. കെടാറാണ് തൊടങ്ങി അപ്പൊ അതിലേറെ നല്ലത് അലൂമിനിയ അല്ല. നമ്മള് ഈ വു വുഡിന്റെ തന്നെ ശരിക് വുഡ്.
ആഹ് വൂഡ് അതൊരു സൈസ് പൊടി പോലത്തെരു സാധനണത് ആഹ്
അതിന് നല്ല പൈസയാണ് പിന്നെ മറ്റെ അലു അലൂമിനിയം ഫാബ്രിക്കേഷന്റെ ഇതുണ്ടല്ലോ. മറ്റേ നമ്മളെ പ പൈപ്പിന്റെ ഇത് ചെയ്യണ ആഹ് അത് ആഹ് അത് ചെയ്യാ നല്ല ഇന്ന നമുക്ക് ആ ഒരു മരത്തിന്റെ ആ ഒരു ഡിസൈനിലൊക്കെ കിട്ട കിട്ടുണുണ്ട് കേടും വരൂല.
ആഹ് മറ്റേത് ഒരു പുഴുങ്ങി എടുക്കുന്ന സെയ്‌സ് മാരാണത്രെ.
ആഹ് ആഹ് അത് റാക്കും തന്നെ നമ്മള കടപ്പ പോലത്തത്ണ്ടല്ലോ അത്. പിന്നെ വെച്ചാ മതി അതാകുമ്പോ ഒരു കേടും വരുല ആഹ് ചെലവ് കോറയും ചെയ്യും കാലാകാലം നി
മയ്യ എന്ന എനിക്കൊരു കോള് വരുന്നുണ്ട്.
ആഹ് ആയി ആഹ് എന്നാ ശെരി ഞാ വരണ്ടിട്ടോ കാണാന് ഓ ഓക്ക എന്നാ ആഹ് ശരി.